ഹലോ എന്തൊക്കെണ്ട് വർത്താനം
നല്ലർത്താനം എവിടേണ് വീട്ടിലാ
ആഹ് വീട്ടിലന്നെ ഉം
എന്തായി ക്കൻ പോക്സൊക്കെ
ഒന്നും ആയില്ല എനിക്കൊര് അബദ്ധം പറ്റി
എന്തറ്റി
നന്നായി ചുടുവെള്ളാണ്ട് കുട്ച്ച്
ചൂട് വെള്ളം കുടിക്ക്യാമ്പാടില്ല
ഏഹ് ഏഹ് ചുഡ്വെള്ളംകൊണ്ട് കുളിക്കാൻ പാടില്ല
ആഹ്
പ്പ ന നൽ മൊഖത്തൊക്ക പെരും പൊന്തൽ പൊന്തി
അല്ലാഹ്
ഉം പക്ഷെ പിന്നെ അമർന്ന് ഡോക്‌റ്റെ കാണിച്ച്
ഡോക്റ്റെ കാണിച്ചിട്ടെന്താ പറഞ്ഞെ?
ഡോക്‌റ്റെ കാണിച്ചിട്ട് തന്ന് നാലഞ്ച് ഗുളിക അങ്ങ് തന്ന് അഞ്ച് മണിക് അഞ്ച് മണിക്കൂർ എടവിട്ട്ള്ള ഗുളിക കഴിക്കാൻ
ആണോ?
ഉം ഇപ്പം ഇൻക്കങ്ങനെ ഉം പ പലെ വൈറസിന് പ്രതിരോധിക്കുന്ന പല ഗുളികകളും പിന്നെ അത് കുടി അത് കുടിച്ചേന്റെഷം ചൊറിച്ചിലൊക്കെ അമർന്ന്
ആഹ്‌ ഇത് നല്ല ചൊറച്ചിലാവൂല്ലേ?
ആഹ്‌ ഉംഹ് സത്യം
ചെലോർക്ക് നല്ലോം വെല്ല്യ കുമ്ളണ്ടാവും
ആഹ് വെല്ല്യ വലുത്ണ്ടാവും മുഖത്ത് അത്യാവിശ്യം വലുത് ബാക്കിയൊക്കെ ചെറു
ആഹ്‌
ഉംഹ് ബാക്കിയൊക്കെ ഒണങ്ങലൊടങ്ങിയ്ണ്‌ മൊഖത്ത്ത്തെ ഒന്നും ആയില്ല
മ് ആഹ്
സിസ്സിന് ഇണ്ടാ ഇണ്ടായിട്ടുണ്ടോ?
ഇൻക്ക് പ്ലസ് വണ്ണിന് പഠിക്കുമ്പം
ഇണ്ടായിന്ന്
പക്ഷേ എല്ലാരും വരും പർഞ് പേട്പ്പിച്ചീനി ‌ വല്ല്യ വല്ല്യ കുമ്ളണ്ടാവും കെടക്കാൻ കഴിയൂല്ലാന്നൊക്കെ പക്ഷേ ഇൻക്ക് ചെറി അവ്ടീം ഇവ്ടീം കൊർച്ച് മാത്രം ചെറിയ
ഉം ആഹ് അയില്ല ട്ടോ എമ് ഉം കൊറച്ചൊക്കെ ഇൻണ്ടാവൊള്ളു ഇന്റെ ഹാ ഞാൻ ചെയ്ത അബദ്ധം കാരണാണ് തോനായത്
ആഹ്‌
ഉം
ഇണ്ടായിനി മറ്റേ. എൻ സി സിയോ ആ ടൈ ആ അയിന് സെലക്ഷന് കിട്ട്ണ ആ ടൈമില്
ആഹ്‌ ആഹ്‌ ആഹ്‌.
അതായത് അതോണ്ടായിരിക്കില്ല
ഡെയ്സ് ഈ എന്താ ഇത് ഇതുപോലെ എന്താ? സ്കോട്ട് സ്കോട്ടോ സ്കൗട്ടോ അങ്ങനെ
സ്കൗട്ട് എൻ സി സിയൊക്ക പോലെ? ഉം അതയിന് കറക്റ്റ
ഉം
ളങ്ങള് ആ പത്താംക്ലാസിലൊക്കെ എന്തെയിനു?
മ്ഹ് മ്ഹ് ഇല്ല ഉം ഉം അങ്ങനത്തെ ഇള്ള പ്രത്യേക കലാപരിപാടികൾക്കൊന്നും ഞാനില്ലായിരുന്നു പോവാ വരാ പോവാ വരാ അത്രേ ഉള്ളൂ നോ നോ നോ എസ് കൊർച്ച് പഠിച്ചാൻ തൊടങ്ങിയത് പ്ലസ് വണ്ണിലെത്തിയപ്പൊ പത്ത്ന്ന് പഠിച്ചുവായിരുന്നു കൊർച്ച്
ആഹ്
നല്ലമ്പോലെ പഠിക്കൂല. അതായത് ഈ കുട്ട്യളൊക്കെണ്ടല്ലോ പിന്നാ, ഞമ്മൾത് അയ്ൻമാത്രം ഇങ്ങനട് നോക്ക്യാങ്ങട്ട് തലേകേറ്ണ ടൈ ക്കാനൊന്നല്ല.
ആഹ്‌.
അപ്പൊ, അത്യാവശ്യം ഇരുന്ന് പഠിച്ചാൽ കിട്ടും. അങ്ങൻത്തേ ഒരു ബുദ്ധ്യൊള്ളു. ഊം അപ്പൊ, അത് പക്ഷെ അങ്ങനെ അത്യാവശ്യം ഇര്ന്ന് പഠിക്കൊന്നുല്ല.
ആഹ്‌
ആഹ് പരീക്ഷക്ക്‌ മാർക്ക് മാണോ, ഇന്നാ പഠ്ച്ചും അങ്ങനെക്കെ. മ് ഇംഗ്ലീഷൊന്നൊന്നും അറിയില്ലായ്ര്ന്നു. ഇംഗ്ലീഷൊക്കെ പഠ്ച്ചൊലൊട്ങ്ങ്യേത് പ്ലസ്റ്റൊക്കെ കഴിഞ്ഞാരെ.
ആഹ്‌
എന്താണ് ഇംഗ്ലീഷ്ന്ന് മൻസ്സിലായത് പിന്നേണ്.
പ്ലസ് വണ്ണ്ല് ഫുള്ള് ഇംഗ്ലീഷല്ലേ?
ഉം പക്ഷേ കോമേഴ്സ് വിഭാഗായതോണ്ട് ഇൻക്കത്രെ ബുദ്ധിമുട്ടെന്നീല്ല.
അ ആഹ്.
ഉം.
ഞാ സോഷ്യോളജ്യേനി.
ആഹ്
അതോണ്ട് കൊറേ എയ്തിണ്ടാക്കാണ്ടാവൊള്ളു. അതോണ്ട് പിന്നെ നർച്ച്ണ്ടേനു. അഞ്ചാം ക്ലാസ്സൊട്ട് ഇവിട്യായോണ്ട് കൊഴ്പ്പ വൽയൊരു കൊഴ്പ്പല്ല. ഇന്നാലും വൽയൊരു അറിവൊന്നും ഇംഗ്ലീഷിനെ കുറിച്ചില്ല.
ഊം ഇല്ലേര്ന്നു. പിന്നെ ഞാൻ ഇൻക്കെന്തെങ്കിലും ഇപ്പ അറിയുംന്ന്ണ്ടെങ്കില് പ്ലസ് ടു കഴിഞ്ഞാരെ ഇണ്ടായ അറിവാ, എന്തെങ്കിലും അറിയുംന്ന്ണ്ടെങ്കി
ആഹ് ആഹ്.
ഇപ്പത്യാവശ്യൊക്കെ എന്താണ് ടെൻസ് കാര്യങ്ങളൊക്കത്യാവിശ്യറിയ. അറിയാ
ആഹ്. ഇൻക്കയ്ന് കുത്തിര്ന്ന് പഠിക്കാൻ കയ്യൂല. പഠിക്കാൻ കയ്യൂല.
ഉം
തലേന്ന് കുത്തിർന്ന് പഠിക്കാൻ ആയി.
അളളാഹ്
അപ്പന്തെങ്കിലൊക്കെ മണ്ടേ കേറും. പിന്നെ ക്ലാ ങ്ങനെ പറയുമ്പോ അയ്ലൊരു അ ഒ ടീച്ചേഴ്സ് പറയെല്ലോ
ഉം
അപ്പ തലേ കേറിയാലായി. അപ്പം വിശദ ക്കണം അല്ലെങ്കി പിന്നെ ആര് പറഞ്ഞെന്ന്ട്ടും കാര്യല്ല, ഇൻ്റെ തലേ കേറൂല.
ഉം തലേന്നൊന്നും പഠ്ച്ചാ ഇൻക്കൊന്നും കിട്ടൂല.
ഇൻക്ക്ന്നാ തലേന്ന് കുത്ത്ർന്ന് പഠ്ച്ചാല്
ഉ ഹും.
ഞാൻ പത്താം ക്ലാസ് പരീക്ഷക്ക്- ഓരോ വിഷയത്തിനും, അന്നാന്ന് തലേന്ന് കുത്തർന്ന് പഠിച്ചാ-
ഉം, ഞാൻ പഠിച്ചണന്നൊക്കെ- ഉച്ചക്കേനി പരീക്ഷ. അവിടെയോ?
ഇവടിം അങ്ങനെന്നെ, ഉച്ചക്കും- രാവിലൊക്കെ ആയിട്ടെന്നെ-
ഉം ഞാൻ പഠിച്ച് കഴിഞ്ഞേന്റെ- ശേഷം പിന്നെ ഉച്ചക്ക്- ഒഴിവാക്കിണ്.
ഹേ,
ഉം.., ഇപ്പ, ഇപ്പോ തൊട്ട്- ബേക്കിലാണോ ഒഴിവാക്കി- ഇൻക്കറിയില്ല.
ഉച്ചക്കും, രാവിലൊക്കെ ഉണ്ടായിന്ന്- തോന്ന്ണ്ട്.
ഉം ഞാൻ രണ്ടായിരത്തി- പതിനാലിലങ്ങാണ്. ഉം,
ഞാന് രണ്ടായിരത്തി- പത്തൊമ്പത്,
ഉം..., എത്ര വ്യത്യാസം.
ഉം, പിന്നെ എതൊക്കെ ഇഷ്- ടള്ള വിഷയം എതൊക്കെ- ആയിരുന്നു.
ഇൻക്ക് മലയാളം, മാത്രേ പിന്നെ- ഇൻക്ക്- ഫിസിക്സ് കണ്ണെടുത്ത കണ്ടുടേനി.
ആഹ്,
പക്ഷെ ട്യൂഷന്ല്- ഒരു സാറ്ണ്ടേനി, സാറ് ആഹാ സാറ്. ആഹാ ഫിസിക്സ് എടുത്ത്. തന്നയിന് ശേഷം ഫിസിക്സ്‌ല്- ഇൻക്ക് എപ്ലസ് ഉണ്ട്. ആ ഫിസിക്സിനി ഭയങ്കര- ഇഷ്ടള്ള വിഷയമായി. കഴിഞ്ഞ വർഷ അയിന് മുമ്പ്- ആമിന ടീച്ചറെ- അത് പ്രൊജക്ട്, അയ്ലൊരു, ഒരു- ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റ- പാടം തീർക്കും പ്രൊജക്- റ്റ്ലയിങ്ങനെ പിന്നെയ് അല്ലാതെ. അവ്ടെ ഇഷ്ടല്ലേ ഒന്നും അറിയൂല്ല.
ഉം, അതെയ് ഞമ്മളെ വിശ- ഷയങ്ങള് നമ്മളിഷ്ടപ്പെടാന്- ടീച്ചേഴ്സിന് വളരെ പങ്കുണ്ട്.
അതെ അയിൻക്കന്ന്- മനസ്സിലായിക്ക്ണ്.
ഉം, ടീച്ചറെ ഇഷ്ടായിക്കഴിഞ്ഞാ, ടീച്ചറ് പെഫെക്റ്റ് ആയിക്കഴിഞ്ഞാ, നമ്മളിഷ്ട- പ്പെടാത്ത വിഷയഷ്ടപ്പെട്ട്- തൊടങ്ങും.
അതെ,
ഉം,
അന്ന് കിട്ടാനേറ്റോം വല്യ- കാര്ണോം ആ സേറാ-
ഉം, ത്
പിന്നെ ഫിസിക്സിനൊരു സേറ്- ണ്ടെയ്നി അയ്നെ- ഭയങ്കരഷ്ടയ്ന്. പക്ഷെൻക്കെന്താറിയില്ല- അയ്നേപ്ലസൊന്നൂല്ല, ഫിസിക്സല്ല, കെമിസ്ട്രി-
ആഹാ,
അത് അയ അത്ട്ക്ക്ണന്ന്ൻക്ക്- നല്ലോം തലെ കേറും. ആമ്മ കെമസ്ട്രിയാകുമ്പോ- അപ്പപ്പോ. രോരോ ഇത്ണ്ടല്ലോ, പ്രോബ്ളംസ്. അപ്പപ്പോ ചെയ്തൊട്ക്കും പിന്നെ, ക്കെന്താറില്ല പിന്നെ അതങ്ങനെ- കൊറേ ദിവസം കയ്ഞ്ഞഅത്- നോക്കാതെ വരൂലേ.
ആഹ്,
പിന്നെൻക്കതോർമ് ണ്ടാവില്ല. ആഹ്, പ്രോബ്ലംസും, കാര്യങ്ങളൊക്കെ-
ഹും, ഉം ക്ക് ഫിസിക്സ്, ഹിന്ദി, ഹിന്ദിക്ക് ഞങ്ങക്ക് നല്ല- കഥ പറയ്ണ നല്ല അയ് അഭിനയിച്ച് പഠിപ്പിക്ക്ണൊരു മാഷയ്ന് ഹിന്ദി അങ്ങനെ പേര് ഏഹ്
പേര് പേര്
പേര് ഗഫൂറ് ഗഫൂർ സർ അതോണ്ട അതോണ്ടന്നെ ഹിന്ദി ഭയങ്കര ഇഷ്ടയ്നു ഹിന്ദി പിന്നെ ബയോളജീം കെമസ്ട്രീം
ബയോളജി ലെ
മ് മ്
ഇൻക്ക് മലയാളം ഒരു പുരുഷോത്തമൻ സാറ്ണ്ടയ്ന് ക്ഷെ അയാള് അയാളെക്കൊണ്ട് ഇഷ്ടായതല്ലട്ടോ ഇൻക് മലയാളത്തില് കൊറെ എയ്താ ഭയങ്കരിഷ്ടാ
ആഹ് അതെ അങ്ങനൊരു വാസന ണ്ട്
ആഹ് എയ്താന് ക അങ്ങനെ വായിക്കാന് അതായത് കഥ നോവലങ്ങനല്ല വെറുതേ മലയാളം വായ്ക്കോലങ്ങനെ ബുക്ക്‌ വായിക്ക ഓരോരുത്തര്ക്ക്ങ്ങനെ ബ കഥ വായിക്കുന്ന പോലെ പ അതൊക്കെ ഭയങ്കര ഇഷ്ടേന്
ഹ അതൊരു കൈവന്നെ
മാഷ്ണ്ടയ്ന് അഞ്ചാം ക്ലാസി പഠിക്ക്മ്പൊ
ഉം
ക്ക് തൊട്ടാണ് ഇൻക്കി മലയാളത്തിനോട് ഭയങ്കര അതായത് നാ ട്ടിലെ കാര്യങ്ങളോട് ഭയങ്കരഷ്ടം അയാളയാളെ ആഹ് ജീവിത കാഥകളൊക്കെണ്ടല്ലോ
ഉം
വിവരിച്ച്ങ്ങനെ പറയുമ്പ ഞമ്മളങ്ങനാ സമയ ത്തിങ്ങനെ ആ കാലഘട്ടത്ത്ക്ക് ഞമ്മള് ങ്ങനെ പോവും
ഉം
അങ്ങനെ വിവരിക്കാൻ കഴിഞ്ഞ ഒരു സർ ഉണ്ടായ്നി രാമചന്ദ്രൻ ന്നാ നല്ല ഹൈ റ്റൊക്കെ ഉണ്ടായിട്ട് പ്പളും എനിക്കയാളെ ഓർമ്മയണ്ട് ഓരോ ടീച്ചേഴ്സി ന്റെ ഒരു ഗുണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങും
അതെ ടീച്ചേഴസിന് പ്രധാന പങ്കല്ലെ ആ അത് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിയൊക്കെ
ആഹ്
ഹിന്ദി ഇംഗ്ലീഷിനൊന്നുംങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ വരുന്നില്ല ഇംഗ്ലീഷ് ആയിരുന്നു ഇഷ്ടല്ലാത്ത വിഷയം
ഇംഗ്ലീഷോ
ഉം
ഓ ഓ
ഇംഗ്ലീഷിഷ്ടക്കേട് പറഞ്ഞാല് അറിയൂല ഈ ടീച്ചറ് പഠിപ്പിക്കുമ്പം പക്ഷെ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ നന്നായിരുന്നു പക്ഷെ ബേസ് എനക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ്ന് അങ്ങനെ ഒന്നും ഇംഗ്ലീഷ് എന്ത് പറഞ്ഞന്നാലും അറിയാത്ത അവസ്ഥ വന്നത്
ആഹ്
പിന്നെ ഇംഗ്ലീഷ് അപ്പ പഠിച്ച് വെച്ചാല് ഞാൻ പി എസ് സി എഴുതാൻ വേണ്ടി ശ്രമിച്ച്. അതില് അതില് യൂട്യൂബില് ക്ലാസ്സള് കേട്ടാണ്ടാണ് ടെൻസെന്ത് എന്താണ് സംഭവം അങ്ങനെണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ച്.
ആഹ് ആഹ്
ആഹ് പ്പം പിന്നെ ബയോളജ്യൊക്കെ ഭയങ്കരിഷ്ട്ടേര്ന്നു നല്ല ചിട്ടള്ള ടീച്ചറായിരുന്നു.
ആഹ്
ഉം
ഞങ്ങളെ ബയോളജിൻ്റെ ടീച്ചർ അല്ല മോഡേണായിട്ട് എന്തേനി റോസ്യോ അങ്ങനെ ന്തോ പർഞ്ഞാണ്ട് നല്ല ഭംഗിള്ള ടീച്ചറേനി ബയോളജിക്ക്
ആഹ് തങ്ങളെ ബയോളജി അങ്ങനെ ന്നായായിരുന്നു നല്ല ഭംഗിള്ള ടീച്ചറാ ടീച്ചർ നല്ലോം പഠിപ്പിക്കേം ചെയ്യും ചിട്ടിണ്ടായിരുന്നു.
അയ്ന്റെ ചെര്പ്പും ക്യൂട്ട ക്‌സും അത് മുടി
ആഹ് ഉം പിന്നെന്താ എന്നാല് ഇഷ്
ഓക്കേ ന്നാ
കൊർച്ചഴിഞ്ഞ് വിളിക്കാല്ലേ
ഓക്കെ